കേൾക്കണ് ഇല്ലെ
ഓ കേൾക്ക്ണ്ട് പറഞ്ഞോ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
ആ ഭക്ഷണം കഴിച്ചോ ഓ ഫുഡൊക്കെ കഴിച്ചി മോള് വരാനായി വെര്ൻ
ആ ആ
ആവ്മ്പോ വരോ ഉം മക്കൾ വരാനായോ
ആ നാലര നാല് മുപ്പത്തഞ്ച് കായ്മ്പോ എത്തും പിന്നീ കാണിക്കാൻ പോയിന്യോ?
ഓ
ഇൽ എന്തായി? പിന്നെ
ആ കൊഴപ്പൊന്നുമല്ല ഞാൻ പോ ഉണ്ട്.
ആഹ് മരന്ന് എന്തുണ്ടോ?
അ ഒരു ഗുളികണ്ട്.
ആഹ് സ്ഥിരായിറ്റുടിക്കണോ?
ഹേ ഇല്ല ഇല്ല അത് തീരെ വരെ കഴ ചരിറിഞ്ഞ.
ആഹ് ആഹ്.
അത് തീരിനെ വരെ കഴിച്ചിട്ട് പിന്നെ എന്തെ ബു ബുദ്ധിമുട്ടുണ്ടങ്കില്
ആഹ് ആഹ് ഇനി ഒന്നും ഇല്ലാതൊക്കണ്ടല്ലേ. കൊറച്ചവസം നീണ്ട മലർന്ന കിടന്നതല്ലേ.
ഉം ഇപ്പോഴ ഞാന് ഇല്ല ഇല്ല അന്നോല്യയ അത ചെയ്യല്ലയ
ശരി
ചെ ചെറിയ ചെറിയ നിന്നിട്ടുള്ള പരിപാടികൾ മാത്രമേ ചെയ്യലുള്ളൂ
ഏയ്
ഉം ബാക്കിയുള്ളൊന്നും ചെയ്ല്ല
ഏ
ഉം
തിരുമ്പാനൊക്കെ
അക്ക മൂപ്പരെന്നെ
ആ
പിന്നെ അമ്മ ണ്ടല്ലോ
എന്റെ മ്മൻ്റെ എടുത്താ
ആ
അവിടെ ചെറുപ്പ് അവിടെ അടച്ചിട്ടവാ
ആഹ്
ഏഹ് അയ് ശരി
അപ്പോം ഒരാളായല്ലോ ആ പോയി പോയി പോയി
അല്ലമ്മ പോണംന്ന് പറഞ്ഞീനി
ആഹ് പോണ്ട് വ്യാഴാഴ്ച്ച
ഏഹ് മാശാ അള്ളാ അയ് ശരി അപ്പൊ പിന്നെ ആരുണ്ടാവൂലേല്ലേ
ഇല്ല ആരും ഉണ്ടാവൂല
ഉം ഉം
ഹാ ഇന്ന് ഇപ്പോ നല്ല വെയിലാണല്ലോ അതെ ഇന്ന് ഇപ്പോ നല്ല വെയില് ആണല്ലേ അല്ലേ റെഡ് അലേർട്ട് ഒക്കെ ആയിട്ട് ഇന്നെലെ മിനിഞാനും മിനിഞാന്ന് ഇല്ലേയ്നി അല്ലേ
ആ അതന്നെ ഇനിയിപ്പ എന്തൊക്ക ആവോ ആവോ നി പെയ്
ആ അതെ
ഒക്ക ആയിട്ട് സ്കൂള് ലീവ് ആയാൽ അതും എടങ്ങറാണ്
ആ സ്കൂള് ലീവിയ ഇറങ്ങാറാണ് ക്ലാസ് നഷ്ടപ്പെടൂ മഴക്കാലത്താണല്ലോ ഉം മഴക്കാല ണല്ലോ രോന്നന്ന് വരല്
അനങ്ങിയ ആ ലീവാണ് ലീവ് കൊടുക്കാഞ്ഞാലും പറ്റൂല പണ്ടൊക്കെ ഇങ്ങനെ മഴയിയല്ലേൊന്ന് ഞാൻ ആലോചിക്ക
ആ അതെ ശെ ഇങ്ങനൊന്നും മാര രകമായ അസുഖങ്ങളൊന്നു ഇല്ലേനി.
ആഹ് മഴ ഇക്ക്യി തോന്ന്ണ് ഇതിലും ഉഷാറായി കിണ്ടാ അല്ലേ?
ഓഹ് വെള്ളപ്പൊക്കെ എന്നും വെള്ളപ്പൊക്കം വരെ ഇല്ലേനിയോ. ഇന്നട്ട് ആഹ് ഇന്നട്ട് നമ്മൾ നീന്തി തെ തെളിപ്പിച്ച് പോവലല്ലേ. ഇപ്പൊ ഒരു മഴ പെയ്യുമ്പഴ്ത്തേക്ക് ലീവാ. ഉം അതേ ഞങ്ങൾ ഇന്ന് ഇപ്പം മുറ്റത്ത് പ്‌ലാമ്മ ച ക്കണ്ടായ്നി. അപ്പ അത് ണ്ട് ഇന്ന് വെച്ച്ക്ക്ണ്. വല്ച്ച് നന്നാ
നല്ലവണ്ണംഒയ് ഒഴിക്കാൻ വേണ്ട ച ക്ക പൊരിക്കും.
ഓ ഓയില് ഇവടെ ഫുഡ് വെച്ചിരുന്ന്, ഓയിലില്ലേ വെളിച്ചെണ്ണ മുതലാവില്ല.
എന്നിട്ട് അത് കീറി ഇന്നലെ ഞാൻ രാത്രി കൊറച്ച് പൊളിച്ചീനി, പക്ഷേ അത് ശെരിക്ക് പീസ് ആക്കിയിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കണം ല്ലെ?
വെയിലൊള്ളി ക്കണോ? എനിക്കറിയില്ല, ഞാൻ ഇത് ഉമ്മ നനാക്കി ക്ക്ണ് കുടിയൊക്കെ ഒഴിവാക്കി വെച്ചീണ്, ഇനി അ അരിയാൻ കൊറച്ച് സമയം നിക്കണല്ലോ? അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പ് പ്പും കുഴച്ച് വെക്കലാണ്.
ആ കട്ടിങ്ങ് ബോർഡ് വെച്ചി ട്ടിങ്ങനെ കീറിയിട്ടാതി.
ആ അങ്ങനെ തന്നെ.
ആ അന്നിട്ട് ഏഹ് ഇതില് ഫോണില് കണ്ടിണ്, വെയില് കൊള്ളിക്കണന്ന്‌.
ആ അത് ശെരി. ഓരോരുത്തര് ഓരോരോ കോലത്തിലാണ്, ഓരോരുത്തര് ഓരോരോ കോ ലാണ്
ആ ആ ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും ആക്കി വെച്ച് ച്ചാൽ ഇത് വെള്ളായി വെരൂല്ലേ?
ഉപ്പും മഞ്ഞപ്പൊടിയും ആക്കി വെക്കുമ്പോ ഒര് വെള്ള ഒലിക്കലാണത്
ആഹ് ആഹ് ആ വെള്ളം വറ്റണംന്ന് ആഹ്
വെയിലത്ത് വെക്കുമ്പോ ആ വെള്ളം വറ്റ് അപ്പൊ നല്ല നീര് ച്ചില്ണ്ടാവും. ഇത് സംഭവം കൊറച്ച് ചെയ്യുമ്പോ കൊഴഞ്ഞോവൂലേ?
ഇല്ല ഞാ ഞാനന്ന് ഇണ്ടാക്കിട്ട് ഒരു കുപ്പി ഫുള്ളാക്ക്
ഏ
രണ്ടുസം ഇന്നലെ വരെെയണ്ടായിരുന്നു അന്ന് ഞാൻ ഫോട്ടോ വിട്ടപ്പോൾ പ്പയ്ലില്ലേയ്നോ അത് കുപ്പി നേർ ച്ചു ണ്ടായ്ല് അന്ന് ഒരു ചക്ക ഫുള്ള് എടുത്തീന്ന് ഞാൻ ജാരിച്ത് കൊഴഞ്ഞ് ഇരു കുഞ്ഞ ഞാൻന്താകല്ലേയ്ന് അന്ന് ഞാൻ എണ്ടാക്ക ക്കുമ്പോ അതേപോലെ കൊഴിഞ്ഞ് പോകും എടുത്ത് അടുപ്പന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഇടും ഇട്ട് കൊറച്ചേയ്മ്പോക്ക് കൊയ്ഞ്ഞു പോവാ അങ്ങനെ ഞാൻ നിർത്തി വെച്ചതേയ്നീ ന്താക്കല് പിന്നെപ്പോതാ പിന്നേ ഉമ്മന്നപ്പോ ഉമ്മ പറഞ്ഞ് ഞാ ഞാൻ ഉണ്ടാക്കി തരാ പറഞ്ഞ അങ്ങനെ പണ്ടാക്കും ഒരു പ്രശ്നൊ ഇല്ല എന്നല്ല ഇന്നലെ ന്റെ മോൾ സ്കൂൾകുണ്ടായിരുന്നു അതാ
അയ്ശരി ഇവിടെ ഞാൻ ന്നലെ കൊറച്ചാക്കിന്നിങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ്തണ കക്കാനൊന്നും നേരല്ല ചട്ടീന്നങ്ങട്ട് ഇട്ടുമ്പോഴത്ത ആള് മക്കളത് തിന്ന അപ്പൊ പിന്നെ തണക്കാനൊന്നും നി നേരി നിന്ത് ദോ യല് കൊറെ പാരണം
കൊറേ പാരണം പിന്നെ കൊറേ സമയം അടുപ്പ്ടുത്ത് നിക്കണം എള്ക്കി എള്ക്കി കളിക്കണം അല്ലേ കയ് അയ്യോ
അതെ
ചൂട് കൊർഞ്ഞാ എണ്ണയ്മേ കുടിച്ചോവും
ആ ഒരു പാകത്തിന് ഇട്ടിട്ട് വല്യ ഉരുളിച്ചട്ടിയില്ലേ അതൊക്കെ വെച്ചിട്ട് തെളച്ച് ചണ്ണയിലേക്ക്
അതെ ബടെ ഞാനെയ് വല്ല്യ ചട്ടി ട്ടിട്ട്ട്ടേയ് അങ്ങനെ പൊരിക്കല
ക്ക
ആ അതന്നെ ആ ഇരിമ്പിന്റെ
ഹലോ
ആ അട്പ്പില്
ആഹ് ആഹ്
ഗ്യാസ് ഉപയോഗിച്ചൂല്ല ഗ്യാസ് തീർന്നോവൂലെ.
ആഹ് ശരി അത് തങ്കേര്ച്ചെക്കാൻ ഉള്ളതല്ലേ
ല്ലാ അത് തീർന്ന് കടക്കാണേ.
ആഹ്
തീർന്നിട്ട് പ്പ പുറത്ത്ന്ന് കൊർച്ച് നർ ച്ചതാ.
അത് ശരി
ഉം നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ ഇട്ടൊള്ളു ആഹ് ഫുള്ള് ഇപ്പൊ കൊറച്ച് ഒരു മാസത്തേ‌ക്കിള്ള് ഓ
അതെവിടുന്ന്
അതിവിടെണ്ട്.
ഉം അത് ശരി
അങ്ങനെക്കെ ഇണ്ടല്ലോ ഇപ്പൊ സംവിധാനം.
എത്ര പയ്സാവും
അത് കൊറച്ചാവും മറ്റേ കുറച്ചും കൂടിയാവും
അത് ശരി മറ്റേതിന്റെപ്പസ് ആഹ് ആഹ് അതിക്ക് പോയ എത്ര കിട്ടും?
എനിക്ക് നാല് അഞ്ച്
മാസോ
ആഹ്
ഉം
ഞാനേ നോക്കണ്ടാ ഞാന് ഫുള്ള് അടുപ്പത്തേ ഞാൻ ആക്കുള്ളു
ആഹ് ആഹ്
രാവിലത്തെ ചായ ആഹ് ഗ്യാ ലത്തെ ചായ ഈ മക്കക്ക് സ്കൂ പോവാൻ ചായ അപ്പ ഞാന്
ആഹ് അയ് ശ് ശരി ബാക്കിയൊക്കെ അടുപ്പത്താക്കൂല്ലേ.
കയിഞ്ഞേനി നാലു മാസം കഴിഞ്ഞപ്പഴാണ് തീ
ഇന്റോതൊക്ക ഒന്നര രണ്ടു മാസം ഒന്നര രണ്ടു മാസം കിട്ടൂല പക്ഷെ ഞാന് രാവിലത്തത് ഗ്യാ ഗ്യാസ് മലാണ് പിന്നെ പിന്നെ ചോറും കറിയും അങ്ങനത്തതൊക്കെ അടുപ്പത്തിൽ തന്നെയാണ് ക്ക
അടുപ്പിലാണല്ലോ നല്ലത് ഗ്യാസിനെ കാട്ടിലും വെറക് പിന്ന ഇവിടെ അടുത്ത വീട്ടിലൊക്കെ ഇത്ണ്ട് ചേരി ഇണ്ട് വെറക് പൈസകൊടുത്തമതി ഉം അത്ര പൈസ വേണ്ട ചേരിക്ക് നൂറുപ്പിക കൊടു വെറക് കിട്ടും
ആ എത്ര ചെകിരി കിട്ടും
ക്ക് നൂറണ്ണം കിട്ടും നൂറിൽ കൂടുതല് കിട്ടും
ആ ആ
അവിടന്ന് റിലേറ്റീവ്സ് കുറച്ച് പേർക്ക് ഫുഡ്‌ തന്നിനി
ഏഹ്
അത്ണ്ട് കുറച്ച് അങ്ങനൊക്കെ കൂടിയാട്ട് പിന്ന മുറ്റത്ത്ന്ന് എന്തെങ്കിലു ഒക്കെ കൊത്തി ചീന്തി അ അതും കത്തിക്കും
ആഹ് പിന്ന അങ്ങക്ക് ഓലേന്നും തറയ്ക്കാനാവോ
ഇല്ല ഞാനൊന്നും തറയ്ക്കില്ല അതൊക്കെ മുപ്പരാക്കി തരും ഉം
ഇവിടെ ഇങ്ങനെ വിറകിന്റെ ഒക്കെ
ഉം വിറക് ഇപ്പോൾ ഞാൻ മു മൂട്ടിന്നല്ലാതെ നമുക്ക് അടു പിന്നെ മൊളേക്കെ സൈഡിക്ക് വെച്ചല്ലാണ്
ചാ ആ
ഇല്ല
അയ്ശരി ഇവിടെപ്പക്കി മ ടിയന്നിട്ട് അപ്പൊ അത്രയും കൊല്ലായിട്ട് ഓരോല പോലും ഞാൻ ബറിച്ചു വെയ്ക്കില്ല അതൊണ്ട്ക്കി നല്ല മടിയാ പണിക്ക് അക്കപ്പോ ക്കുമ്പോ അങ്ങട് വെയിലത്തെടുത്തിടലും ഇങ്ങട്ട് എടുത്തിടലും ഒക്കെ അടുപ്പിനെടുത്ത് ത്തിക്കു എന്തായൊ
ആ
അത്കൊണ്ട് കത്തിച്ചാ മതി ഇപ്പം പക്ഷെ സ്റ്റോക്കൊക്ക് ഒക്കെ തീർന്നു വെറകൊക്കെ
ആ വെറക് കീറൂലെ
ഉം ഇപ്പൊ കൊറവാ മഴിയല്ലേ മഴയായില്ലേ കൊർച്ച് കീറിക്കാണ്ടെ ങ്ങളാ ഭാഗത്ത് എവിടെണ്ടോ കീറി കീറ്ണോല് വണ്ടി
വടല്യാ പക്ഷെ നാ നാളെ ഞാവരുമ്പം വൈമ് ല് കണ്ടീര്ന്നു
ആണ്
ആ വണ്ടിക്കാരി
ആ എന്റെ ഒ ഓ പുതിയപ്പൾനോട് ചോയ്ചോക്കണ്ടി നമ്പറെറ്റ ഇണ്ടെങ്കിലേ
ആ ആ ആ കൊറെ
ഏ ഒരു പാടൊന്നുല്ല്യ
വണ്ടിലൊരു മിഷം
ഈ സീമക്കൊന്ന ഇണ്ടേന് മുർച്ച്ട്ട് ണ്ട് മൂന്ന് കൊല്ലം മുമ്പേ അത് കീറിചെനി കൊർച്ച് അത്ണ്ടേനി കൊറെ കാലം അപ്പത് ഫുള് ഇള്ള് കയ്ഞ്
ഉം
ഇപ്പോ കൊറച്ചും കൂടി ഇണ്ട് അങ്ങനത്തെ കീറാന് മറ്റേ ഇന്തി ഇക്കാന് കീറും പക്ഷെ ഇതും ഒല കൊണ്ട് കീറാനാവില്ല നല്ല കാന്തൽ ഉള്ളായൊണ്ടെ
ആ ഇതെന്ത് മര
അതന്നെ അങ്ങനത്തെന്നെ സീമക്കൊന്നന്റെ
ആ അയ് ശരി
ഉം അ മിഷീൻ ആവുമ്പോ വേഗം പണി ചെയ്യും
ആ
ഉ കിട്ടാനില്ല ഒരുത്തരെ വിളിച്ചു നോക്കിട്ട് പണി നിർത്തിയോലും ഏ അങ്ങനെക്കെയാണ് പറയുന്ന
ആ
പിന്നെപ്പോ ഇൻ ചഗിരിയൊക്കെ മഴ ആയതൊണ്ട് മര്യാക്കി വെച്ചേക്കാനും സ്ഥലം ഇല്ല്യ
അതെ
നനഞ്ഞും പോയാലും പറ്റൂലല്ലോ
ഉ ഡഗരിന്ന് എന്നന്നൊയല് ഭയങ്കര പണിയ പിന്നെ കത്തുല്ലാ ഇല്ല പൊവഞ്ഞഞ് കളിക്കൂ പിന്നെ വെയിലത്തിട്ട് ഉണക്കണോ
പിന്നെ വെയിലും കിട്ടൂലടി ഞങ്ങ ഒരു എന്താ പറയാ ഒരു കകാട്ന്നല്ല ഒരു മാവിന്റെ ചോലയാണ് മുറ്റത്തൊക്കെ
ആ
ഇങ്ങനെ എന്തോ പന്തലിട്ടാ പോരെ വെയില് തിരെ കിട്ടൂല വാഷിങ്മെഷീൻ ഉള്ളതുകൊണ്ട് തിരുമ്പിയ ഉണെങ്കിൽ കിട്ടും
ആ ആ
ഭയങ്കര വെയിലാ വൈലു റോഡും
ആ
ഏ ഞങ്ങളത് ഇങ്ങനെ ഒരു വള്ളിക്കൂടിലിന്റെ ഉള്ളിലുള്ള പോലെ
ആ
തിരേ വെയിലുണ്ടാവില്ല
ഇല്ല ഞാൻ തന്നെ ഒരു ഇതാണ് ഇല്ലേ
മം
എന്തും ഉണക്കാൻ ആ വർഗ കാര്യം ഉണങ്ങ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഉം അതെ
മുളകൊക്കെ കൈക്കിയാ പണിയ വീടിന്റെ പരിസര- ഒന്നും നക്കാൻ കഴയില്ല പിന്നെ കൊറച്ച അപ്പുറത്തേക്ക് കൊണ്ടോണം കിണറിന്റെ മേലെ ഗ്രില്ല് തത്തേൻന്റെ മുകളിൽ ചിക്കളം മഴ ഇതാ ഒന്ന് ആലോചിച്ചു നോക്കിയാ
അതെ
ഓടി നടത്തുമ്പോഴേക്ക് അത് അങ്ങത്തെക്ക കഥെ പിന്നെ വീടിന്റെ മോള് ചിക്കാൻ കയ്യില ആയോ ഓക്കെ